ഹലോ കേക്ക്ണ്ടോ? ഹലോ
ഹലോ
ഹൽ ആഹ് പറയ്
എന്തൊണ്ട് വിശേഷം
ഓ ഞാന് മീൻകറി വെക്കാനായിട്ട് മീനും വെട്ടി ഏഹ് മുളക് കറി വെയക്കാന്ന് വിചാരിച്ചു കൊ ടമ്പുളിയൊക്കെ ഇട്ടേ
ആഹ് അഹ് ഞ ഞങ്ങളിവിടെ ഇന്റെ വറത്തരച്ചാച്ചി ഞങ്ങളിവിടാരും ഇങ്ങനെ ഒ വ മൊളകും പുളിയും വെക്കത്തില്ല
വെക്കില്ലല്ലേ അപ്പൊ എല്ലാ കറിയും തേങ്ങ അരച്ചങ്ങ്
ആഹ് ഞങ്ങളെല്ലാം തേങ്ങ അരച്ച വെക്കുന്നെ
തൂരയും?
ചൂര ഞങ്ങളിവിടെ മേടിക്കത്തില്ല ചേച്ചി
അതെന്താ?
അത് ഞങ്ങൾക്കിവിടെ ആർക്കും ഇഷ്ടമല്ല ഞങ്ങളെല്ലാരും ഞങ്ങളിവിടെ എപ്പഴും ഇല്ല ഇല്ല മട്ടനൊക്കെയാ ഞങ്ങള് മേടിക്കുന്നെ
മട്ടനും ചിക്കനും ഒക്കെയതെ
ആഹ് ഞങ്ങളല്ലാതെ മീനോട് അത്ര താല്പര്യം ഇല്ല ഞങ്ങക്ക്
ഓ അതെങ്ങനെ നിങ്ങളെങ്ങനെ ചിക്കൻ കറി വെക്കുന്നേ?
ചിക്കൻ കറിയോ?
ആഹ്
ഞങ്ങള് ചിക്കൻ കറി വെക്കുന്നത് ചിക്കൻ നല്ലപോലെ കഴുവണം
ആഹ്
കഴിവീട്ട് നമ്മള് ആ ഒരു വല്യൊരു ഉരുളി എടുത്ത് വച്ചിട്ട് ഇച്ചിരി ഉള്ളി തട്ടിയിടണം
ഏത് ചെറിയുള്ളിയാണോ അതോ നമ്മടെ സവാളെ അരിഞ്ഞിടോ
രണ്ടും രണ്ടും ചേർക്കാം
ആഹ് രണ്ടും ചേർ ആക്കാറല്ലേ ആഹ്
രണ്ടും ചേർക്കാം എന്നിട്ട് കുറച്ച് പൊടികളൊക്കെ ഇടണം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവാപ്പൊടി എല്ലാം അങ്ങ് ഇടണം
ആഹ് എന്നിട്ട് എന്നിട്ട്
ചിക്കൻ മസാലയെല്ലാം ഇട്ട് വയറ്റി എടുക്കണം
ഇഞ്ചി വെളുത്തുള്ളി ഇടത്തില്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്
ആഹ് ഇടടാ അത് പറയാൻ വരുവായിരുന്നു ഞാന്
ആണോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടാണോ അതോ അരിഞ്ഞാണോ ഇടുന്നെ നിങ്ങള്
പേസ്റ്റാ
ആഹ് അപ്പൊ മുളക് അരിഞ്ഞിടുവാണോ അതോ പേസ്റ്റ് ആണോ
മുളക് അരിഞ്ഞിടുവ ഏച്ചി
ആഹ് എന്നിട്ട്
അന്നിട്ട് നമ്മൾ വെല്ല അങ്ങ് ഇട്ട്ട് മിക്സ് ആക്കണം ഒന്ന് വയറ്റി ഒന്ന് എടുക്കണം പിന്നെ നമ്മള് ചിക്കൻ കഴിവ്ഴിച്ചേക്കന്നെ ചിക്കൻ ഇടണം
ആഹ്
ചിക്കൻ ഇട്ട് അപ്പ വെള്ളം ഒഴിക്കല്ലേ നമ്മ ചിക്കനാത്തില്ലെ തന്നെ വെള്ളം എറങ്ങണം
ല്ലേ
ആ എന്നിട് അതൊന്ന് കൊയച്ചൊന്നെട്ത്ത് താ അഒന്ന് അടച്ചു വെക്കണം എന്നിട്ട് ഇടയ്ക്കടക്ക തുറന്ന് കുറച്ച് മല്ലിച്ചെപ്പൊക്കെ ഇട്ട് അടച്ചും തൊറന്നും അടച്ചും തൊറന്നും ഇരുന്ന് വെന്ത് ഇങ്ങനെ വയറ്റി എടുക്കണം
ആഹ് നിങ്ങൾ ഒരുപാട് അധികം ചാറ് വെക്കില്ലല്ലേ
ഇല്ല ഞങ്ങക്ക് പിന്നെ വരട്ടി ഫ്രൈ ആയിട്ട് ഇടുക്കണം ഇച്ചി പിന്നെ ചെലവര് ഇങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഇടും ഞങ്ങൾ എടക്കെ ഇടത്തുള്ളു കേട്ടോ
ആഹ് എന്റെ വീട്ടിലും അങ്ങനെ തേങ്ങക്കൊത്തക്കെ ഇട്ട് അത്യാവശ്യം ചാറ് വരുന്ന രീതിയിലാണ് എടു കർളേ
മീനം ജ ആഹ് ആഹ് അത് ചെലവർക്ക് അങ്ങനൊയിരിക്കും ഇഷ്ടം ഇങ്ങനെ ചാറ് വന്ന് ചാ കഷ്ണം ഇല്ലെലും ചാറ് കൂട്ടി കഴിക്കാൻ
ആഹ് എന്റെ വീട്ടില അത്യാവശ്യം ഇങ്ങനെ വെള്ളം പോലെ ഞങ്ങടെ അമ്മയുടെ കറി പറയും ഇങ്ങനെ കളിയാക്കും വെള്ളത്തി കൂടെ ഒഴുകിടക്കുന്ന ചി ക്കൻ കഷ്ണങ്ങൾ അതുപോലെ ചാറ് വേണം പക്ഷെ ഇവ ഇവിടെയൊക്കെ ഹസ്ബന്റിന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ നല്ലോണം വര ട്ടീലെ കടേല് എടുക്കുന്നോരൊന്നും വരട്ടി വരട്ടി ആ രീതിൽ എടുക്കും സവാള ഉം നല്ലോണം സവാള ആഹ് അതെല്ലേ
അത് നല്ല ടേസ്റ്റാ ഇങ്ങനെ കറിയൂട്ടി ഇങ്ങനെ കൊഴച്ചു തിന്നാൻ നിങ്ങടവിടെ ങ്ങനെ ചിക്കൻകറി ഉണ്ടാക്കുന്നെ
ഞങ്ങടെ ഇവിടെന്ന് വെച്ചാ ആദ്യമേ ചിക്കൻ നല്ലപോലെ കഴവി വൃത്തിയാക്കണം
എന്നിട്ട് എന്നിട്ടാണ് ഒര് സവാള ഇവിടെ സവാളേണ് ഇവിടെണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നെ സവാള എടുക്കണം സവാള എടുത്തിട്ട് അത് നല്ല കനം കുറച്ച് നല്ല രീതിയിലരിയണം
ഉം
എന്നിട്ട് ഒരു ഉരുളി എടുത്തിട്ട് നമ്മുടെ സവാള ആദ്യമേ ഇട്ടൊന്ന് നല്ല രീതിലൊന്ന് ഉം വാട്ടിയൊരു ബ്രൗൺ കളറായി വരുമ്പം ഏഹ് തക്കാളി ഒഴിക്കണം തക്കാളി ഇടണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കീറിയത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് എണ്ണയും കൂടെ ഒഴിച്ച് നല്ലോണ്ണം വാട്ടണം ഇതങ്ങ്
ഉം, ഉം.
ഇതെല്ലാം ഒന്ന് വാടി ഒരു കൊഴഞ്ഞൊരു പരുവാമ്പോഴ്ത്തേന് നമുക്ക് പൊടി ഇടാം മല്ലിപ്പൊടി. മഞ്ഞപ്പൊടി, കുരുമുളക്പൊടി, മുളക് പൊടി. പിന്നെ ഗരമസാല, ചിക്ക്കംമസാല ഇതെല്ലാം കൂടിയിട്ട് ആ പൊടിയുടെ ഒരു പച്ച. ച്ച മണം പോകുന്നവരെ നമ്മളങ് എളക്കണം.
ഉം അല്ല തീ കൂട്ടി വെക്കണോ ചേച്ചി അതോ കൊറച്ച് വെച്ചാ മതിയോ.
. ഇടത്തരം ഫ്ലെയിമ് വെച്ചിട്ട് വേണം ചെയ്യാൻ കാരണം ഇല്ലേല് കരിഞ്ഞ് പോവും പെട്ടെന്ന് സവാള
ഓഹ് ഓഹ്
ആതെ ആഹ് പ . അങ്ങനെ നല്ലോണ്ണം അത് വാടി ആ പൊടിയുടെ പച്ചമണം എല്ലാം മാറി വരുമ്പഴ്ത്തേ നമ്മളീ. മഹ് ചിക്കന് നമ്മള് മസാല പരത്തി വെക്കും കുരുമുളക് പൊടിയും, മഞ്ഞപ്പൊടിയും, ഗര മസാലയും ചിക്കം മസാല. ഉപ്. ഉപ്പ് ഇതല്ല മുളകൊടി ഇതെല്ലാം കൂടി ഇട്ട് മസാല പെരട്ടി ആദ്യമേ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കും നമ്മള്.
ഉം ഉം
എന്നിട്ടീ മസാല പെരട്ടി വെച്ച ചിക്കന്ട്ത്തീ പൊടി പ്പൊ നമ്മളീ വഴറ്റി വെച്ചതിനാത്തൊട്ടിട്ട് എളക്കണം ന്ന്ട്ട് വെള്ളം ചേർക്കതരുത് ചി ക്കനീന്ന് വെള്ളം എറങ്ങും ഒരു കൈവെള്ളാ മസാല പെരട്ടിവെച്ച പാത്രല്ലേ ചിക്കൻര്ണ് അതിലൊന്ന് തളിച്ച്ങ്ങനെ ഒന്ന് കറക്കി ഒഴിക്കത്തേയൊള്ളൂ അല്ല വേറെ വെള്ളം അഡീഷണൽ വെള്ളൊന്നും ചേർക്കത്തില്ല
ചിക്കനീന്ന് വെള്ളെറങ്ങും
ആ ന്ന്ട്ട് അതില് കെടന്ന് തെളച്ച് ആ വെള്ളം പോരെന്ന് തോന്നിയ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേ വേവിക്കാം അല്ലാതെ നമ്മള് നല്ലോണം വരട്ടിയെടുക്കും
ആ ചേച്ചിക്ക് ചിക്കം ബിരിയാണി വെക്കാറിയോ
ആ ചിക്കം ബിരിയാണി വെക്കാനെനിക്ക് ങ്ങനെ യൂട്യൂബ് നോക്കിയൊക്കെ അറിയാം അല്ലാതെ വല്യേ രീതി അറിയത്തില്ല
എങ്ങനെ നമ്മുടെ കറി സെപ്പറേറ്റാന്നോ അതോ ഇങ്ങനെ കല്ല്യാണ വീട്ടിലൊക്കെ കിട്ട്
പ്പറേറ്റ് വെക്ക്ന്ന്യ എനിക്കിഷ്ടം അല്ലെങ്കി നമ്മളീ ഒരുമിച്ച് മി ക്സീത് വെക്ക്ന്നത് ഇപ്പൊ ഇന്ന് വെച്ചാ നാളേം കൂടെ നാളെ രാവിലേം കൂടെ കഴിക്കാനേ പറ്റ് റ്റത്തൊള്ളൂ അത് കഴിഞ്ഞാ പിന്നെ ആ ചോറിനൊരൊട്ടിപ്പും ഒരു വളിപ്പൊക്കെ വരാൻ തൊടങ്ങും
ഓ ഫ്രിഡ്ജി വെച്ചാലോ
ഫ്രിഡ്‌ജി വെച്ചാലും ഈ കറിയും ചോറും കൂടെ മിക്സാക്കു അല്ലേ അപ്പതൊര് ഹ് ഒരൂസ്ത്തി കൂടുതലൊന്നും അത് ഇരിക്കാൻ കൊള്ള
ഓ ഓ ശെരിയാ ശെരിയാ
ചോറ് സെപ്പറേറ്റും കറി സെപ്പറേറ്റ വെക്കുന്നെങ്കി നമുക്കൊരു രണ്ടുസൊക്കെ ആവികേ റ്റിയും ഒക്കങ്ങ് കഴിക്കാ അതായിരിക്കും കൊർച്ചൂടെ നല്ലത് ഞാനും പണ്ടൊക്കെ ഇങ്ങനെ വീട്ടി സെപ്പറേറ്റ് ണ്ടാക്കുമ്പോങ്ങനെ പറയും കടയിൽ ണ്ടാക്കുന്ന പോലെ മിക് ക്സീതുണ്ടാക്കെന്ന് ഇപ്പ നമ്മള് വലുതായി അതൊക്കെ അ ആ പശെ നമ്മള് വലുതായി ഇതൊക്കെ പഠിച്ചപ്പഴാ അതിന്റെ ഒര് നഷ്ടം നമുക്ക് മനസ്സിലാവുന്നെ മറ്റേത് നമ്മള് ചോറത്രയും നഷ്ടവല്ലേ എല്ലാരൂടെ തിന്ന് തീർന്നില്ലെങ്കി പിന്നൊന്നും ചെയ്യാൻ പറ്റത്തി
അത് ആൾക്കാരുണ്ടെങ്കി നമുക്ക് പിന്നെ പേടിക്കണ്ട ഇപ്പം നമ്മടെ ഒരു വീട്ടിലേക്കാന്നെങ്കിലും അത് നഷ്ടവാ
ഒരുപാട് ആൾക്കാരുണ്ടെങ്കി നമുക്ക് ഇതുപോലെ ഒരുമിച്ചിട്ട് വെക്കുന്നായിരിക്കും നല്ലത്
നല്ലത് ഇപ്പൊ ചേച്ചീടെ വീട്ടിലൊക്കാന്നെങ്കി അധികം ജനസംഖ്യല്ലല്ലോ നിങ്ങള് നാല് പേരും കുഞ്ഞെന്തോ കഴിക്കാനാ
. ഇല്ല നമ്മള് രണ്ടുസം പിടിച്ചാ പോലും തീരത്തില്ല ഇങ്ങനെ മിക്സാക്കി വെച്ചാ നമുക്ക് നഷ്ടവാ അതോണ്ട് നമ്മള് സെപ് പ്പറേറ്റ് അരി പ്രത്യേകം കറി പ്രത്യേകം അങ്ങനെ വെച്ചിട്ട് അതാവുമ്പോ നമുക്ക് ഈ ചോറ് വേണ്ടാത്തവർക്ക് മറ്റേ ചോറിന്റെ കൂടേം ചിക്കകറി എടുക്കാ
കുക്കർ ബിരിയാണി അറിയാവോ ഒണ്ടാക്കാൻ
കാ കണ്ടിട്ടുണ്ട് ഇതുപോലന്നെ നമ്മളിപ്പ ഈ ചിക്കങ്ങറി വെച്ചില്ലേ ഈ സെയിം സാനം തന്നെ ഈ കുക്കറിനാത്ത്ട്ടീ സ അതിന് നമ്മള് സവാള വാട്ടണം
ആ കുക്കറി തന്നെ എല്ലാ പരിപാടിയും
ആ അതിന് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഗ്രാമ്പൂ കറുവപ്പട്ട ഏ ക കുരുമുളക് അങ്ങനെയുള്ള മസാല ഐറ്റംസം എല്ലാം ഇട്ടൊന്ന് നെയ്യിലൊന്ന് ഇതാക്കണം കുക്കർല്
ഉം ഉം
ന്ന്ട്ടൊരു കരി ഒരു നമ്മുടെ ഇതുണ്ടല്ലോ കരിഞ്ഞ നാരങ്ങ
ആ ആ ആ
അ ആ നാ
അതെന്തിനേച്ചി ഇട്ന്നേ ഒരു ഫ്ലേവറിനാണോ ഇടുന്നേ
അതെ അതെ ഫ്ലേവറിനാ ഇട്ന്നെ ആ അങ്ങനെ ഒരിതാക്കീട്ട് ചെയ്യണം
അന്നിട്ട് അരി അയിനാത്ത് കഴുകിയങ്ങ്ടണോ? എത്ര വിസില് വരണം രണ്ട് മൂന്നെണ്ണം വരണം
അറിയില്ല ഞാനിത് വരെ കുക്കർ ബിരിയാണി വെച്ച് നോക്കീട്ടില്ല ഒര് മൂന്നാല് വിസിലൊക്കെ വരണയിരിക്കും
അല്ലേച്ചി അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം രണ്ട് കിലോ ആയിരിക്കാണെങ്കി എത്ര കിലോ എത്ര ലിറ്റർ വെള്ളം ഒഴിക്കണം?
തിന്റെ മേളി നിക്കും ഇൻക്കറിയില്ല കറക്റ്റ് ഞാനിങ്ങനെ വെള്ളം പറ്റിച്ചെട്ത്തിട്ടില്ല ഇത് വരെ ഊറ്റി വേവ് നോക്കി അരി ഊറ്റി എട്ക്കലാ ഞങ്ങടെ പതിവ്.
ഓഹ് ഓഹ് നമ്മളങ്ങനെ വെച്ചിട്ടില്ല
ആഹ് നമ്മളങ്ങനെ ശീലിച്ച്ട്ടില്ല അതുകൊണ്ടെനിക്കീ വെള്ളരിക്കക്കറിയുണ്ടാ പ്പഴും ചോറിച്ചിരിയങ്ങ് വെന്ത് പോയി കറക്റ്റ് നമുക്കത് വേവറിയാത്തോണ്ട് പറ്റ്ന്ന പ്രശ്നാ അത്
അത് ശരിയാ നമ്മളിതിന്റെ വേവൊക്കെ അറിയണം.
ആഹ് അതെ അല്ലെങ്കി ശരിയാവത്തില്ല
ചിക്കനും മീനൊക്കെ ഉണ്ടാക്കാനറിയാവോ?
അറിയറിയാ മീൻ്റെ റസ് ആഹ് ഞാൻ മീൻകറി വെക്കാനായിട്ടാ ഞാന് ഉള്ളി കൊച്ചുള്ളിയൊക്കെ കഴുകി പൊളിച്ച് വൃ ത്ത്യാക്കിക്ക് ജാറി വെച്ച് മുളക്പൊടിം മല്ലിപ്പൊടിം മഞ്ഞപ്പൊടിം ചൂടാക്കി ഗ്യാസ്ല് പത്ര ത്തില് ചൂടാക്കി ജാറിലോട്ട് ഇട്ടപ്പോഴത്തിന് കറണ്ടങ് പോയി അരക്കാതെ നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ മീൻ കറിയില്
അപ്പ എല്ലാം നോക്കി നടത്തുന്ന് ചേച്ചിയല്ലേ
ഓഹ് പണ്ടൊരു ചമ്മന്തി പോലും അരക്കാനറിയത്തില്ല ഇപ്പൊര് കല്യാണം കഴിച്ചപ്പ എന്തും ഒണ്ടാക്കുംന്നുള്ളര്തായി.
കല്യാണം കഴിച്ചതോടെ എല്ലാം ഒണ്ടാക്കാൻ അറിയാ
സത്യം പഠിച്ച് പഠിക്കാതെ വേറെ വഴിയില്ലല്ലോ വല്ലം തി
ആഹ് അവിടൊക്കെങ്ങനാ എല്ലാരും നല്ല നല്ല സഹകര്ണൊള്ളാൾക്കാരാണോ?
ആഹ് കൊഴപ്പവില്ലാന്ന് പറയാം അല്ലാതെ ഏഹ് എന്താ പറയാ എല്ലാം നമ്മടെ വീട് പോലാവില്ലല്ലോ
നമ്മടെ വീട് പോലാവാൻ ത്തില്ല
അതാ നമ്മടെ നമ്മടെ വീട്ടിലെടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്ക് മറ്റൊരു വീട്ടി കിട്ടില്ല അതുകൊണ്ട് പ്രതീക്ഷിക്കര്ത്
ഇപ്പം നമ്മള് ഇങ്ങനെ വിജാ രിക്കും ഇവടെ നിക്കേണ്ടാന്ന് തോന്ന്മ്പൊ നമുക്ക് വേറൊരു സ്ഥലത്ത് പോകുമ്പഴേ നമ്മുടെ വീടിൻ്റത് അറിയത്തൊള്ളൂ
നമ്മടെയൊക്കെ കാര്യം പറഞ്ഞാ നമ്മള് ചെറിയ പ്രായത്തി പഠിച്ചപ്പൊ നമ്മള് വിചാരി ഈശ്യരാ വല്ല്യവരുടെയൊക്കെ ജീവിതം എന്ത് സുഖവാ പഠിക്കണ്ട ജോലിക്ക് പോവാ എന്തോ ചെയ്യാം ഇഷ്ടം പോലെ പഠിക്ക പിന്നെ വളർന്നപ്പയല്ലേ മനസ്സിലാ ഈ പഠിച്ച സമയായിര്ന്ന് ഏത് ആഹ്
അല്ലേലും നമ്മക്ക് നമ്മടെ വെബ കൊറവുകളെ നമ്മൾ കാണുന്നുള്ളൂ
ഇക്കരെ നിക്കുമ്പോ അക്കരപ്പച്ചാന്ന് പറയുന്നൊരു ഇതാണ് ഓരോ മനുഷ്യന്റെയും മനസ്സ് ഇവിടെ നിക്കുമ്പോ അവിട ആണ നല്ല റെയ്ജുണ്ട് കേക്ക്ന്നില്ലേ ഞാൻ പറയുന്നേ അതെന്താ കേക്ക് ഹലോ എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ
കേക്ക്ന്ന്ല്ല ഒന്ന് കട്ടാക്കിയിട്ട് ഒന്ന് വിളിക്കാവോ
ആഹ് വിളിക്കാവേ ഒരു മിനിറ്റെ ഒട്ടും കേക്കുന്നില്ലേ
ഇല്ല ഇല്ല
അയ്യോ എന്ത് പറ്റി ഇത് ഒന്നും കേക്കാത്തെ